എലോ കേക്ക്ണ്ടോ ഹെലോ
കേക്കാ
ആ പറഞ്ഞോ എന്താ വിശേഷം സുഖാണോ?
ആഹ് സുഖം.
ഉം.
പിന്നെ മഴയൊക്കെണ്ടാ ആഹ് ഇല്ല നല്ല വെയിലാണ് ഇന്ന്.
ആണോ ഇവിടെ ഉച് ഒരു ഉച്ച വരേ ഇണ്ടായിരുന്നു. കൊർച്ചേരം ഇല്ല ഇപ്പ മൂടി നിക്ക് ണ്ട് ചെലപ്പോ നല്ല കാറ്റ് വീശ്ണ്ട് ചെ ലപ്പോ മഴ പെയ്യാം.
ഇന്നലെ രാത്രി വരെ മഴയായിരുന്ന്. ഇന്ന് രാവിലെ തൊട്ട് എന്തോ മഴ ഇതുവരെ പെയ്യാത്തത്ര വെയില് ചൂട്. നല്ല ചൂട ഇതൊക്കെ ഉണ്ട്.
ഊം
കൊറെ ദിവസം അലക്കിയിട്ട തുണികളെല്ലാം ഇന്ന് ഒണക്കി ക്കി എടുത്ത് ആ ചായ കുടി ഒക്കെ കഴിഞ്ഞാ
വേറെന്താണ് ചായകുടിച്ചോ?
പിള്ളേര്
ഇല്ലാ ആയിട്ടില്ല.
ആഹ ആഹ കൊറച്ചേള്ളോ വരക്ക ഓ രണ്ട് പേരുണ്ട്.
ആഹ എന്തെ സ്കൂള് പോവാനായോ?
ഓ ഒരാള് നാലില്.
ആ
ഉം ഇപ്പ സ്കൂളിൽന്ന് വന്ന് ട്യൂഷന് ആഹ് വന്ന് വന്നിട്ട് ഇതാ ട്യൂഷനോട്ട് പോയി
ആ
നേരത്തെ വരും മൂന്ന് മണി മൂന്ന് മൂന്നരൊക്ക ആവുമ്പോ വരും
ആ അടുത്തന്നെയാ സ്കൂള് അതോ
ആ അടുത്ത തന്നെ പിന്നെ സ്കൂൾ വാനിലാണ് വരണത് അതുകൊണ്ട്
ഉം
സ്കൂൾ അടുത്ത് തന്നെ പോയി എല്ലാ ദിവസവും വിളിക്കാൻ ചിലപ്പോ സമയത്തിന് ഞാൻ ഇല്ലെങ്കി അതുകൊണ്ട് ഇനി ട്യൂഷനൊക്കെ കഴിഞ്ഞട്ട് ഇനി ഏഴ മണിയാകുമ്പം വരും
ആ അപ്പൊ അത്ര നേരം ബുദ്ധിമുട്ടുകൾ ഇില്ല അവര് അവരുടേതായ രീതി തെരക്കിലാണ്
വീട്ടില് കൊറച്ച് തയ്യലുണ്ട് അതുകൊണ്ട് ഞാൻ പ്ലസ് ടു കഴി ഐ ടിയില് പോയി
ആ സ്റ്റിച്ചിങ് ഉണ്ടോ ഇപ്പോ?
പ്പ തയ്യലുണ്ട്
ആ കിട്ടുവൊ അത്യാവശ്യം പൊറത്തുന്നൊക്കെ നന്നായി സ്റ്റിച്ച് ചെയ്യാൻ വരുന്നുണ്ടോ?
ആ ബ്ലൗസും, ചുരിദാറ് കിട്ടും
ആ എങ്ങനെ സ്റ്റിച്ചിങ്ങ് പൊറത്ത് പഠിക്കാൻ പോയതാണോ അതോ
പൊറത്തു പോയത്
പുറത്തു പോയതലേ ആ ഫീസ് ഉണ്ടോ എങ്ങനെ എത്ര രൂപയാ? വല്യ അക്കാഡമിക് പോല അങ്ങനെ എന്തെങ്കിലും പഠിക്കാൻ പോയതാണോ അതോ സാധാരണ ചെല ഷോപ്പുകളിൽ പഠപ്പിച്ചു കൊടുക്കോലൊ
ഇല്ല ഞാാനിവിടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് പോയതാണ്.
ആ
ഇപ്പഴൊന്നും അല്ല രണ്ടായിരത്തി പത്തില്ല് പഠിച്ചത്
അപ്പ പഠിച്ചത് ആ
ഏ പത്താം ക്ലാസ് കഴിഞ്ഞ് എങ്ങനെ വെക്കേഷൻ സമയത്ത്
ഓ ശരി ശരി അപ്പൊ അവനവന്റെ ആ നമ്മുടെ ആവശ്യങ്ങക്കൊക്കെ പഠിക്കാനും സ്റ്റിച്ച് ചെയ്യാനൊക്കെ പഠിക്കാലോ അല്ലെ.
ആ എന്റെ തുണികള് മാത്രം തയ്ക്ക കണക്കാക്കി പോയതാണ് പിന്നെ അവര് ആയിരം രൂപയെ കൊടുത്തുള്ളൂ അപ്പഴേ ആയിരം രൂപക്ക് അവര് ആ ഇപ്പൊ ചെറിയ ഡ്രസ്സ് കുഞ്ഞുടുപ്പ് മുതല് കുഞ്ഞു പിള്ളേർക്കുള്ള അത് മുതല് ഷർട്ട് വരെ പഠിപ്പിച്ചു.
ആ എനിക്കും ആഗ്രഹം ഉണ്ട് പഠിക്കാൻ പോണംന്ന്. പക്ഷെ ഇവിടെ അടുത്തൊന്നും ഇല്ല കൊറച്ച് ലോങ് പോണേ അരമുക്കാ മണിക്കൂർ ലോങ് ചെയ്ത് പോണം ഇവിടെ അട് ത്തൊന്നില്ല
ത്തുണ്ടല്ലൊ പഠി
ആ ഇണ്ട് പക്ഷെ നമുക്ക് അത്ര സാറ്റി സ്ഫാക്ഷൻ ആവോ ഓൺലൈൻ കൊറച്ചുകൂടെ നമ്മുക്ക് മനസ്സിലാക്കി പഠിക്കാൻ നമ്മുടെ അടുത്ത് നിന്ന് കാണിച്ചു തന്ന് ചെയ്യുന്ന പോലെ വരില്ലല്ലോ ഓൺലൈനില് ആ അതാണ് എനിക്കൊരു പടി പക്ഷെ ഞാനിപ്പഴും ആ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആരിവർക്കൊക്കെ ഉണ്ടല്ലോ ആ ഇവർക്ക് വരുന്ന മറ്റേ ആ ത്രെഡ് വച്ചിട്ട നമ്മൾ നൂലുകൊണ്ട് കൈ കൊണ്ട് തുന്നി ചേർക്കണ പരിപാടി അങ്ങനത്തൊക്കെ സ്റ്റിച്ചിഗ് എംബ്രോയിഡറി വർക്ക് അങ്ങനെതൊക്കെ സ്റ്റിച്ച് ചെയ്യണ്ട് ബ്ലൗസ് ആരി വർക്ക് പോലെ പിടിപ്പിക്കണം അതൊക്കെ ചെയ്യണ്ട് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുണ്ട് പക്ഷെ സ്റ്റിച്ചിഗ് മാത്രേ അറിയും ഇതൊക്കെ ഞാൻ ഓൺലൈൻ നോക്കി പഠിച്ചാണ് ഇത് മാത്രം സി സ്റ്റിച്ചിങങ്ങട്ട് ശരിയാവുന്നില്ല പക്ഷെ ന്റെച്ചൻ ടൈലർ ആണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ടൈലറാണ് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ടൈലറാണ് പക്ഷെ എനിക്ക് മാത്രം അ കിട്ടിയില്ല തോന്നിയില്ല നമ്മുടെ വീട്ടിൽണ്ടല്ലോ അപ്പം അതിന്റെ ബുദ്ധിമുട്ടില്ല അപ്പ ഞാനി ഓ ഇതൊന്നും വേണ്ട എനിക്കൊന്നുംത് പഠിക്കാൻ താല്പര്യല്ല എന്ന് പറഞ്ഞ്പോയി ഞാനും പത്താം ക്ലാസാ പാസ്സായ സമയത്ത് എന്റെ കൂടെള്ള കൂട്ടാരൊക്കെ ഈ വെക്കേഷൻ ടൈമിൽ പോവുമ്പോ ഞാൻ ഇങ്ങനെ ടിവിയും കണ്ട് വീട്ടില് ഷട്ടിലും കളിച്ചുകൊണ്ടിരന്ന് അപ്പോഴൊക്കെ ആപുള്ളേർ പോയപ്പോ ഞാ അവ കുറ്റപ്പെടുത്തി അത് സ്റ്റിച്ചിഗാന്ന് പറഞ്ഞ് കളിയാക്കി പക്ഷെ ഇപ്പഴാണ് മനസ്സിലായത്
അതൊക്കെ അത്യാവശ്യയിരുന്നു എന്നുള്ളത് കാരണം ഇപ്പൊ ഞാൻ കല്യാൻ കഴിഞ്ഞ വീട്ടിന്റെ അടുത്തൊന്നും ടൈലറുക ഇല്ല അത്യാവശ്യം ലോങ്ങ് പോണം അതായത് സ്റ്റിച്ചിങ്ങ് കടകൾ ഉണ്ട് രണ്ട് മൂന്ന് പേര് അവിടക്ക ഒരു ഡ്രസ്സ് കൊടുത്ത ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അവര് കൺഫേം ആയി പറയും പത്ത് ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ പതിനേഴ് ദിവസം കഴിഞ് തരുള്ളൂ പറയും അപ്പൊ നമ്ക്ക് ചെറുതായിട്ട് നമ്മളെ ടോപ്പെവിടെയും സ്റ്റി ച്ചുട്ടാം അങ്ങനെക്കടിക്കാൻ അവർക്ക് കൊണ്ടയ്കൊടുക്കാൻ പറ്റില്ലല്ലോ അതിനു പോലും ഇവിടെ എവിടെയും മിഷീൻ ഇല്ല ഉള്ളവരാ ണെങ്കിൽ അവര് അവരുടെ മക്കക് സ്റ്റിച്ചള്ളൂ വേറെ ആർക്കും സ്റ്റിച്ച്ചെയ്തു കൊടുക്കില്ലന്ന് പറയും അപ്പൊ ഇപ്പൊ മനസ്സിലാക്കണത് നമ്മടെ നിന്തെങ്കും ആവശ്യങ്ങൾ ആഹ അപ്പൊ ഞാൻ വിചാരിക്ക്ണ്ട് അപ്പൊച ആദ്യം എനിക്ക് തോന്നി - ഫാഷൻ ഡിസൈനിങ് എന്തങ്കിലും പഠിക്കാൻ പോവാ എന്ന് വിചാരിക്കണ് അപ്പൊ എനിക്ക് സാരി ട്രീപ്പിസ്റ്റ് ആണോ എനിക്ക് സാരി ഡ്രേപ്പിസ്റ്റ് ഒന്ന് പഠിക്കണംന്നുണ്ട്
ഉഹ ഉഹ
അപ്പൊ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ട സാരി ട്രീപ്പിങ് അപ്പൊ ഞാൻ ചെയ്യ ഉടുക്കാറുണ്ട് ഒത്ത ടുപ്പിക്കാറുണ്ട് പക്ഷെ നല്ലൊരു പെർഫെക്ഷൻ അവര്ടുപിക്കുന്ന പോലെ വരില്ലല്ലോ അപ്പൊ അതൊന്ന് പഠിക്കാൻ പോണംന്നുണ്ട് അതിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സോ അല്ലെങ്കി ഇനി സ്റ്റിച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും പഠിക്കണംന്ന് വെച്ചിട്ടാ
സാരിടാ അത് പഠിക്കണെ ബ്യുട്ടീഷ്യൻ കോഴ്സ് കൂടി പഠിക്ക
ആഹ അപ്പൊ ആഗ്രഹൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുല്ലോ വേറൊന്നും പഠി നമ്ക്ക് സാരി നമ്മള് പെർഫക് ആായിട്ട്ടുക്കാം ന കൂടെള്ളവർക്കൊ നല്ല വൃത്തിക്ക് ടുത്ത് കൊടുക്കാലോ അങ്ങനെ ചെയ്യ അപ്പ കൂടെ പഠിച്ച നമ്മടെ എന്തെങ്കിലും സ്റ്റിച്ചെയ്യാനായ് ച്ട്ടാണ് ആഗ്രഹം പക്ഷെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച ഒരു പാർലർ ഇടാലോ നമുക്ക് പഠിച്ച് നല്ല രീതിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞ അങ്ങനെയുണ്ട്പ്പോ തീരുമാനയിട്ടില്ല എവിടെ പിന്നെ അടുത്തൊന്നുംല്ല നമുക്ക് ഇങ്ങനത്തെ അക്കാഡമിക്ക്ക്കെ കുറച്ച് ലോങ്ങ് പോകണം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ട്രാവൽ ചെയ്ത് പോയിട്ട്വേണം അതിനൊക്കെ പോവാന് അപ്പൊ അത് നമ്മളെ വീട്ടിലെ സാഹചര്യം പണികളൊക്കെ ഒതുങ്ങിട്ട് വേണ്ടേ പോവാൻ
ഉം
ആഹ ഇണ്ട് ഇണ്ട് ആഹ ഇണ്ട് അപ്പൊ അതാണ് ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സാണോ ഓൺലൈനായിട്ട് പഠിച്ചുന്ന് പറഞ്ഞത്
ഫാഷൻ ഡിസൈനിങ് ഓൺലൈനായിട്ട് പഠിച്ചു
എന്തായിരുന്നു അതിലെന്തൊക്കയിരുന്നു
എല്ലാം നമ്മളെ ഡ്രോയിങ് നമ്മൾ സാധാ ക്ലാസ്സിന് പോയി പഠിക്കണ മുതല് എല്ലാം ഫുള്ളായിട്ട്
ആ അല്ല നമ്മള് ഫാഷൻ ഡിസൈനിന്ന് പറയുമ്പോ ചെലത് ഫേ ബ്യൂട്ടീഷ്യൻ ആരിക്കും ചിലത് ഡ്രേപ്പിസ്റ്റ് അങ്ങനെ ഓരോന്ന സ്റ്റിറ്റ് സ്റ്റിച്ചിങ് പിന്നെ ഹാൻഡ് എംബ്രോയ്ഡറി അങ്ങനത്തെൊക്കെ ഉണ്ടല്ലോ
എംബ്രോയ്ഡറി ഉണ്ട് ആ സ്റ്റിച്ചിങ് സാധാ സ്റ്റിച്ചിങ്ങിന്റെ ഉണ്ട് പിന്നെ നമുക്ക് അതില് ഓരോ സെക്ഷൻ ഉണ്ട് തയ്യൽ അറിയാ എന്നുള്ളവർക്ക് അറിഞ്ഞൂടാത്തവർക്ക് എങ്ങനെ അപ്പൊ അതില് ഞാൻ തയ്യൽ അറിയാന്നുള്ളത് കൊണ്ട് എംബ്രോയ്ഡറിയും അതൊക്കെയാണ് കൂടുതൽ അരിവർക്ക്
ആഹ് അരിവർക്കൊക്കെ ചെയ്യോ ഇപ്പൊ
ഇപ്പ ഒന്നും ചെയ്ല്ല അപ്പോഴത്തെ ഇതിൽ പഠിച്ചേ ഇപ്പൊ തയ്യല് മാത്രായി അതും കൂടെ രണ്ടും കൂടെ നടക്കൂല
ആഹ് അല്ല ഒന്ന് ചെയ്ത് നോക്ക അതും ആവുമ്പോ നമുക്ക് എമൗണ്ട് കിട്ടുവല്ലോ അത്യാവശ്യം നല്ല രീതിൽ ചെയ്ത് കൊടുത്താല് ഇപ്പൊ പിന്നെ ഓൺലൈനിൽ അത്യാവശ്യം നല്ല അത് എങ്ങനെയ ചെയ്യണം എന്നുള്ളതിന്റെ വീഡിയോസ് ഉണ്ടോ അങ്ങനെയൊക്കെോ നോക്കി പഠിക്ക ഞാൻ അങ്ങനൊക്കെ നോക്കിട്ടാണ് എന്റെ ക്കാൻ തൊടങ്ങിട്ടെ എന്റെ വർക്കൊക്കെ ഞൻ ബ്ലൗസ്ക്കെ ഞൻ അരിവർക്ക് പോലെ ചെയ്യും പക്ഷേ മറ്റേ ത്ര്രെഡ്ല്ല അവരിങ്ങനെ കുത്തിയെടുക്കുന്ന മാതിരിയാണല്ലോ അതറിയില്ല ഞ സൂചിയില് നൂല് കോർത്ത് ആ സൂചിയില് നൂല് കോർത്തിട്ട് ചെയ്യുന്ന പണിയൊക്കെ ഞാൻ ചെയ്യും
അതൊക്കെ പ നമ്മൾ ഓൺലൈൻ ആായിട്ട് പഠിക്കുമ്പോ നല്ല രീതിയിൽ അവര് പഠിപ്പിക്കും കേട്ടൊ ഈ നമുക്ക് അടിയിലുള്ള നൂല് എങ്ങനെ പോകണം നമുക്ക് കാണാൻ പറ്റും പല്ലോ പൊറത്ത് ഇങ്ങനെ കുത്തി കുത്തി കുത്തി കുത്തി ഇങ്ങനെ എടുക്കണല്ലേ യാതില് ആരിവർക്ക് ചെയ്യുമ്പോ
ആഹ് ആഹ് അടീത്തേക്ക് അവര് ക്ലിയർ ആയി ചെയ്ത് കാണിച്ച് തരും ആഗ്രഹം ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പഠിക്കണം ന്നുള്ളത്
ആഹ് ആ അങ്ങനെ എന്ത നോക്കിയാ വീട്ടി ലിരുന്ന് സ്വന്തം കാര്യങ്ങളങ്ങനും ചെയ്യല്ലോ പുറത്ത് എറങ്ങാ
ആഹ് അതാണ് ഞാനും വിചാരിക്കണത് എന്തെങ്കിലും കാര്യം ചെയ്ത് അതില് പിന്നെ അതിലായിട്ട് എന്തെങ്കിലും വർക്കിൽ ബിസി ആയി കഴിഞ്ഞാൽ നമ്മള് ആ രീതിക്ക് അങ്ങോട്ട് പോവല്ലോ
ഉ ഓ ഉം ഇവിടെ കൂടെ ഇപ്പൊ എൻ്റെ വീട് ഇവിടെ കൂടെ ഞാൻ തന്നെ ഉള്ളു തയ്ക്കണത് ബാക്കി രണ്ടുന്നരൊക്കെ കടയില് പോയി ഇരുന്ന് തയ്ക്കുന്നവരുണ്ട് അവരൊന്നും ഇവിടെ വീട്ടിന്റെ അടുത്തുള്ള ആ തയ്യലൊന്നും വാങ്ങൂല കടയില് വന്നാ തയ്ച്ചിട്ട് പിന്നെ വീട്ടിൽ വന്നിരന്ന് തയ്ക്കാനൊക്കെ അവർക്ക് പാട്
ബുദ്ധിമുട്ട് ആ പവേ അപ്പൊ അടിക്കാൻ കിട്ടുവോ
ആഹ് കിട്ടും സമയം ഇല്ല ള്ളതൊക്കാൻ വേണ്ടിട്ട് പിള്ളേരെ നോക്കി
മോഡലൊക്കെ സ്റ്റിച്ച് ചെയ്യോ അതോ സധാരണ അങ്ങനെയാണോ ബ്ലൗസൊക്കെ ടി ഡിഫറന്റ് ആയിട്ട് വ്യത്യാസ്ഥ രീതിയിൽ ഇപ്പോ പുതിയ ഫാഷനൊകെ ഇറക്കോ അടിക്കോ
അവര് പറയണം അതനുസരിച്ച് അറിഞ്ഞുടങ്ങി യൂട്യൂബ് നോക്കിയെങ്കിലും തയ്ച്ച് കൊടുക്കും ഞാൻ പണ്ട് അപ്പള് പഠിച്ചല് ര പഴയ മോഡലില് പഠിച്ചതാണ് രണ്ടായിരത്തി പത്തല്ലേ അപ്പോഴ പഠിച്ചതാണ്
ആ ആ
അപ്പൊ അപ്പോഴത്തെ വല്ല ഇതില് അറിയാൻ പറ്റി ഇപ്പോഴ ഒക്കെ പിന്നെ പുതിയ പുതിയ മോഡൽ എല്ലാം യൂട്യൂബ് നോക്കി തന്നെ പഠിക്കണം
പഠിച്ച പഴയ മോഡൽ ആ ആ ഇപ്പ
എന്താ ആഹ്
ആ അതെ അതെ ഓരോന്നൊക്കെ പുതിയ പുതിയൊക്കെ കണ്ടുപിടിക്ക്പോ അങ്ങനെ ഓരോരുത്തർ അറിഞ്ഞഞ് പറഞ്ഞഞ് വരുമ്പോ പുതിയത് പുതിയത് കണ്ടെത്താൻ പറ്റും
ഇവ ഈ കടകളിലൊക്കെ കൊണ്ട കൊടുക്കുമോ നല്ല അതി ആ അതിന്റെ പകുതി പൈസയാവും ഞാൻ വീട്ടിലിര്ന്ന് ണ്ടാക്കുന്നത് ഉം ഉം
ആ റേറ്റ് ക്കെ ഇപ്പൊ നൂല് സൂചി എല്ലാറ്റിനും കൂടില്ലേ അപ്പ അതിനുരിച്ച് റേറ്റ് ഒക്കെ കൂട്ടീട്ട് വേടിക്കും
ഇവിടെ ഒന്നും ആരും തരൂല അതൊന്നും കടകെള്ള കൊണ്ട് കൊടുക്കുമോ ബ്ലൗസിനൊക്കെ മുന്നൂറ്റമ്പത് നാന്നൂറ് ആഹ് ഉള്ളരിയാണ്
ആ അതാണ് പ്രശ്നേ പക്ഷെ പറയ രോങ്ങൊക്കെ വിട്ടുമ്പോ നിങ്ങള് പുറത്ത് പോയി ഇത്രയും കൊടുത്ത് അടിക്കുകയാണെിൽ അവിടെ പോയി അടിച്ചോളൂന്ന് പറ അപ്പ വേണ്ടത് ചിലർ തരും ആവശ്യം അവരുടെ ആതുകൊണ്ട് അവര് തരും
ആ എന്നാ ശരി
വേറെ എന്താന്താ ശരിയെന്നാ
ഉം